ആഹ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ഞാ അങ്ങനെ ഇപ്പോ ഇങ്ങനെ മടക്കി വെക്കനി ഈ മടക്ക് വെക്ക അറിയണത് ഭയങ്കര ഗതയിട്ള്ളൊരു കാര്യമാണ്
അതെ എനിക്കും അത് തന്നെ മടക്കി
അപ്പൊ ഞാൻ അങ്ങനെ മടക്കി വെച്ചോണ്ടിരിക്കേനി അതെ ഇന്ന് മടക്കിയക്കാ നാളെ മട ക്കെ ച്ചാരിച്ച് നിൽക്കും നമ്മളെയ്
അപ്പൊ അതങ്ങ് കുന്ന് കൂടും
അതെ അന്നാന്ന് ചെയ്താല് അത്ര ഇതുണ്ടാവില്ല പ്രയാസംണ്ടാവൂല്ല
അതെ
അപ്പൊ ഞാന് അങ്ങനെ ഡയലി ചെയ്യാൻ നോക്കാറുണ്ട് പക്ഷെ
ഡ്രസ്റ്റോ
അതെ
വീട്ടു ജോലിൽ എനിക്ക് പ്രയാസമായി തോന്നല്ല് ഒന്ന് മടക്കി വെക്കലും പിന്നെ തൊടക്കലും
ഓഹ്
അതാണ് അത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീട്ടിലെ ഒരുവിധം പണി കഴിഞ്ഞരു ഇതാണല്ലോ മേനയാണല്ലോ അതെ കുട്ടികളൊക്കെ പോയോ
ഓഹ സ്കൂളിൽ പോയി വല്യോൻ പോയിട്ടില്ല ഓന്
അതെല്ലെ
പറയത് തുടങ്ങിട്ട് കൊറച്ച്സായ പല്ല് നല്ല കേടു
അതെ അതെ ഈ കുട്ടികളെ ഇപ്പം വരുന്ന കുട്ടികളുടെ പല്ലൊക്കെ കാൽസ്യക്കുറവുള്ള പല്ലുകളാലെ വേഗം കേടു വരു-
അതെ അതെ
അതിപ്പോ കൊറെ മുട്ടായി തിന്നാത്ത കുട്ടിക്കെന്നെ ഇണ്ട്
ഓഹ്
മുട്ടായി തിന്നിട്ടില്ലന്നുണ്ടെങ്കിലും കുട്ടികളെ പല്ല്‌ വേഗം നാശാവുന്നുണ്ട് മുട്ടായി എത്തീട്ട്ണ്ട് എന്നാലും ഇപ്പം വരുമ്പം തന്നെ അങ്ങനെ കേടു പോലെയാണ് വരുന്നത് അങ്ങനെൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ പിന്നെ ഈ ചെറിയ കുട്ടികളെ പല്ലാകുമ്പോ അത് പറിയുന്ന പല്ല് ആകുമ്പളേ നമുക്ക് റൂട്ട് കനാല് ആ സ്റ്റേജിലൊക്കെ പോവാനും ഒക്കെ കെതിയേടണല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് എന്റെ കുട്ടി നെയ്സ അംഗൽവാടി പോയി അപ്പൊ ഞാൻ പറയ അതെ അവൾക്ക് ഈ മുഖത്തൊന്നൊന്നും തേക്കുന്ന ഇഷ്ടമല്ല
അതെ
പക്ഷെ നമ്മള ഇപ്പം ഉള്ള തലമുറ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വരെ ലി പ്പ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഇടുന്ന ഒരു കാലാണല്ലോ
ചെറിയ മക്കള് വരെ ലിപ്സ്റ്റിക് വേണല്ലോ
അതെ പക്ഷെ ഇവള് അയിന്ന് വ്യത്യസ്താണ് പക്ഷേ എന്റെ അടുത്തുള്ള വീട്ടത്തെ കുട്ടികളൊക്കെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടുയി
ആഹ അപ്പൊ അവരത് കാണുമ്പോഴും ഇല്ലേ അവർക്ക്
ആഹ അതെ ആഹ ഏഹ് ചാവീ എട് ചാവീ താന്നീനോ നിങ്ങള്? ഫാലു തന്നില്ലേ ഏഹ്. ഇല. ആഹ് കൊണ്ട് വര്യാ പറഞ്ഞ് ഇന്നോട്. നീ ഇവിടെ വച്ചോ കൊടുത്തോ.
എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് അവളു സ് ലിപ്സ്റ്റിക് ഒന്നും ഇപ്പോ നല്ലതല്ലല്ലോ മെർക്കുറി ഒരുപാട് കൂടുതലുണ്ടല്ലോ ലിപ്സ്റ്റിക്കില്. ലിപ്സ്റ്റിക് ഇടുന്നത് അത്ര നല്ലത് തോന്നുവല്ല.
പോയോ കുഞ്ഞേ ആഹ് പോയി. ആഹ്.
ആഹ് വലിയവർക്കുള്ളത് കേടാണല്ലോ. പിന്നെപ്പോ കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ.
നിങ്ങടെ കാര്യം പറയേണ്ടതില്ലല്ലോ.
പിന്നെന്ന് വെച്ചാ അതെ. ലിപ് ലിപ്സ്റ്റിക്ക് മെർകുറി കൂട്
തല്. ആ ആഹ് അതെ മെർക്കുറി കൂടുതലായിട്ടും. പിന്നെ കുറെ കുട്ടികൾക്ക്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതുമൂലം വയറ് വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. വയറുവേദന അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാല് എങ്ങനെയാലും അതിൽ കെമിക്കൽ ഉണ്ടാവൂല്ലോ. അതെ ക്രീമുകളുടെ കാര്യയാലോ അങ്ങ അങ്ങനെ തന്നെ അതിലൊക്കെ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് അറിയില്ല. അതെ അങ്ങനെയൊക്കെ ഇറങ്ങിട്ടുണ്ട്.
ഉം അതെന്താ കിഡ്നി പേഷ്യന്റ് ആയി മാറുവാണ് അത്ര ഈ നമ്മള് വൈറ്റ്നിങ്ങ് ക്രീമോക്കെ ഉപയോഗിച്ചാലേ ഏറ്റവും ബാധിക്കണത് കിഡ്നിക്ക്.
അതെ വേഗം ബാധിക്കുല്ലോ കിഡനിക്ക്. അപ്പൊ ഈ കുഞ്ഞു കുട്ടികൾക്ക് തന്നെ നമ്മള് രക്ഷിതാക്കള് അവരോട് അപ്പഴത്തെ ഒരു ഭംഗി കൂട്ട ട്ടലിന് വേണ്ടി ലിപ്സ്റ്റിക്കും മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കുവല്ലോ ഇനിയിപ്പോരു കല്യാണ ണം ആയാലും ഇപ്പോ എല്ലാ കുട്ടികളും അങ്ങനെയാണ് അപ്പ അതുപോലെ നമ്മളെ കുട്ടികളും അങ്ങനെ. ഭംഗി വേണം എന്നുള്ള നിലക്കാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതെ അപ്പൊ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയ ഞാനേ. എന്താ അത് വായിന്ന് പോലെ എന്തെലും ഭക്ഷണം ഒക്കെ കഴിക്കുമ്പോൾ പള്ളേ പോയാല് വയറുവേദന വിട്ടുമാറാത്ത വയറുവേദന, ഛർദി അതൊക്കെ ഉണ്ടാവും ഈ ബുദ്ധിമുട്ട് ഉണ്ടാകും.
അതെ.
അപ്പോ അവളിപ്പം വേണ്ടന്ന് പറയുമ്പോ എനിക്കൊരു സമാധാനമാണ് പക്ഷെ ഇപ്പം ചിലേ ചെറിയ കുട്ടികൾ വരെ ഈ വലിയവര് തേക്കുന്നത് കണ്ടാണ്ടേ. അത് വാരി തേക്കു വാണല്ലോ എനിക്കും വേണമെന്ന് പറഞ്ഞാണ്ട് കാരണം നമ്മള് ഇട്ടുന്നത് അവര് കാണുകാണ്. ശിവക്ക് എന്റെ മോക്ക്ന്ന് പറഞ്ഞാല് അതിൽ നിന്നൊക്കെ ഒരു
വ്യത്യസ്തത ആണല്ലേ.
അതെ അവൾക് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ഇതുള്ള ഡ്രസ്സ് ഇടുക അങ്ങനത്തോന്നും താല്പര്യം ഇല്ല.
ഓഹ് അത് നമ്മള് ചെറുപ്പത്തിലെ കുട്ടികളെ അങ്ങ്.
ഇപ്പത്തെ മോ
അത് ശീലിപ്പിച്ച ചിലപ്പം കുട്ടികള്.
മാറുവായിരിക്കും. അതേകാരം. അപ്പം ആദ്യന്നവർക്ക് ഈ ഉടുപ്പുകൾ ഉടുപ്പൊന്നും ഇടു ലായിരുന്നു അവൾക്ക് പേന്റ് പായാ അങ്ങനെയൊക്കെ ഇടുള്ളായിരുന്നു ഇപ്പോ അവള് അങ്കൽവാടി പോകൽ തൊട്ങ്ങ്യാരെ അവിട് ത്തെ കുട്ടികൾ ഇട്ന്ന കണ്ടാണ്ടേ ഇന്നിപ്പ പറയ ഇൻക്ക് ഉടു പ്പ് വേണം കറങ്ങുന്ന ഉടുപ്പ് വേണം എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ച് കൂട്ടത്തോടെ ആവുമ്പം കൊറൊയൊക്കെ ഒരു മാറ്റം ഇണ്ടാവല്ലോ കുട്ടികൾക്ക്. ഓൽക്ക് പുതിയ ശീലങ്ങളും പുതിയ കാര്യങ്ങളും അവര്ടെ ഫ്രണ്ട്സൊക്കെ എന്താ ചെയ്യ്ന്നെ അതുപോലെ രീതിയായി മാറി വരൊല്ലോ അപ്പൊ വളീം മാലിം അങ്ങനെ ക്കെ ഇടാൻ മട്യായ്രുന്നു അപ്പോ ഇപ്പോൾ അവൾടെ ഫ്രണ്ട്സൾ ഇട് ണ കണ്ടപ്പോ അവൾ കുടണം എന്നുള്ള ആഗ്രഹം അപ്പോ നമ്മളിപ്പോവി വീട്ട്ന്ന് എത്ര പർഞ് കൊട്ത്താലും അവര് മാറണംന്നില്ല ക്ഷെ അവര് കൊറേ കു ട്ടികൾ കാ കാണിക്കുന്നെ കാണുമ്പ അവൾക്ക് അതുപോലെ ആകണം തോന്നും. അപ്പ അംഗൽവാടി പോയ്ട്ട് അങ്ങനെയൊക്ക ഓരോ മാറ്റങ്ങളാണ് ഇപ്പ ഇള്ളത് അതുപോലെഭ ക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാര് ന്നു. ഇപ്പൊന്ന് പർഞ്ഞാല് എല്ലാ കുട്ടികൾടെയും കൂട്ടത്തോടെ ആവുമ്പോ ഭക്ഷണൊക്കെ കഴിക്ക് ന്ന്‌ണ്ട്.
മ്.
അപ്പൊ ഇന്നാ ശെരി
പോവാൻ മടിണ്ടോ?
ആ പറയെടി.